ഹലോ ആഹ് ഹലോ ആഹ് കേക്കാവോ ഹലോ ഹലോ
ഹലോ
പ്പ കേൾക്കാവോ?
ഹലോ കേൾക്കുന്നുണ്ടോ?
ആഹ് എനിക്ക് കേക്കാം എനിക്ക് കേക്കാം നന്നായിട്ട് കേക്കാം.
ഹലോ
കേൾക്കാ എനിക്ക് കേൾക്കാ.
ഹലൊ ഹലോ.
ആഹ് റെയ്ഞ്ച് ഉള്ളട്ത്തോട്ട് മാറി നിക്ക് എനിക്ക് കേക്കാം.
ഹലോ
ഹലോ കേൾ കേൾക്കുന്നുണ്ടോ?
എനിക്ക് കേൾക്കാം.
ആഹ് എനിക്കും കേൾക്കാം. പറഞ്ഞോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഉം
ആഹ് ഇപ്പ ഇവിടെ നല്ല വെയിലൊണ്ട്. മഴയൊക്കെ മഴയുടെ ആ ഇത് മാറി ഒര് ചെറിയ വെയിലായി. തുണിയൊക്കെ ചെറുതായിട്ട് ഒണങ്ങാനൊക്കെ ഉള്ള ഒരു സൗകര്യവായി.
ആഹ് ഊണൊകെ കഴിഞ്ഞാ?
മ്മ് ഊണൊക്കെ കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ്ങ്ങനെ, കറീ ഞങ്ങക്ക് ഇന്ന് മീൻ കൊറവായിര്ന്ന് മീൻ ഇല്ലായിര്ന്ന് ബാക്കിയൊക്കെ ഇന്ന് വെജിറ്റേറിയനായിര്ന്ന്. മ്മ്. ഒരു തീയല് മോര് പച്ചമോര് വെച്ചു പ ച്ചമോര് തീയ്യല് മ്മ് പിന്നെ മെഴുക്കു പൊരട്ടി അച്ചാറ്. പപ്പടം അപ്പം ഇന്ന് മീൻ ഇല്ലായിര്ന്ന്.
മീന് ഇന്ന്ണ്ടായില്ല.
ആഹ്. മീന് ഇപ്പ ഇല്ലല്ലോ മീന് ഇന്ന് നമ്മള് മാർക്കറ്റി ചെന്നിട്ടും മീൻ കൊറവാ. ഇപ്പം ട്രോളിങ് അല്ലേ ട്രോളിങ് ആയത് കാരണം മീനില്ല. മ്മ്. അവടെ എന്തോ ബാക്കിലെന്തോ ഒരു വല്ലാത്ത സൗണ്ട് കേക്ക്ന്ന് കേട്ടോ. അത്ര ക്ലിയറല്ല. ബാക്കില് ഒരു എന്തോ ഒരു നോയ്സോ എന്തോ ഒരു ഇറിറ്റേഷൻ തോന്നുന്നു.
ഇല്ലല്ലോ.
ആഹ് എന്തോ ഇന്നാ ഫോണിന്റെ വല്ലോം ആയിരിക്കാം. നമുക്കൊരു ഡിസ് റ്റേർബെൻസ് ഒരു ഒരു ഇതുപോലെ തോന്നുന്നു ഫോൺ വിളിക്കുമ്പം. നമുക്കൊരു സുഖവില്ല.
അതെ.
ആഹ് അതെയതെ. അവടെ റെയ്ഞ്ചിന്റെ വല്ല പ്രശ്നവുണ്ടോ ഫോണിൻ ഈ ആഹ് അതാ അതാ വിളിച്ചപ്പഴും എനിക്കിത് കിട്ടാഞ്ഞത്.
മ്മ്. പിന്നെ ട്ടച്ച് കംപ്ലൈന്റാണ് അതിൻ്റെയൊക്കെ പ്രശ്നങ്ങള്ണ്ട്.
എന്തോ?
ഫോണിന്റെ ടച്ചും കംപ്ലൈൻ്റാണെന്നെ ആഹ്.
ആഹ്. ആഹ് ഇല്ല പച്ചക്കറി ഞങ്ങക്കങ്ങനെ കൃഷിയായിട്ട് അങ്ങനൊന്നും പച്ചക്കറി ഇല്ല ഒണ്ട് നമുക്ക് പറമ്പൊക്കെ ഉണ്ട്. പക്ഷെ ഉണ്ട് വഴുതന പിന്നെ ചീര ചീരെയൊക്കെ നമുക്കുണ്ട്. ചീര ഇപ്പൊ ഒരു സൈസ് വേറൊരു സൈസ് ചീരയുണ്ട്, നിങ്ങക്ക് അറിയാമോന്ന് എനിക്കറിയത്തില്ല. ഒരു അയ്ന്റെ പേര് എനിക്കറിയത്തില്ല. ഈ ഫോണിനാത്തൊക്കെ കണ്ടിണ്ട് അത് നല്ലതാ തോരൻ വെക്കാൻ. അല്ല അത് വേറെ ഒരു മരം പോലാവുന്ന സൈസാ മരം പോലാവുന്ന. നമ്മുടെ ഈ പണ്ടത്തെ പൂവരശ് നിങ്ങൾക്കൊക്കെ പറഞ്ഞറിയതില്ല നിങ്ങളുടെ ഭാഗ ഇതൊക്കെ എന്താ പറയുന്ന അത് തോരം അതൊ ഉണ്ട് പിന്നെ കോവല ഉണ്ടായിരുന്നു കോവല ഇപ്പൊ മഴയത് കാരണം പിന്നെ ഒരിച്ചെരു ഉ ഇല്ല ഇനിയിപ്പോ അതൊന്ന് ചെറുതായിട്ട്ന്ന് ചൂ ഒന്ന് വെയിലൊക്കെ ആകണം മഴൊക്കെ മാറണം പിന്നെ ഓമയ്ക്ക ഇതൊക്കെയുണ്ട് ആഹ് അയ്യത്തോട്ട് നമ്മുടെ പറമ്പിലോട്ട് ഇറങ്ങിയാ എന്തെങ്കിലുമൊക്കെ കാണും പിന്നെ കൂമ്പ് കാണും കൂമ്പു ഇല്ല വാഴക്കൂമ്പ് നിങ്ങൾ
ആഹ് ആഹ്